ഹലോ
കേൾക്കുന്നുണ്ടോ അഫ്ന
ആആ കേക്കുന്നുണ്ട്
എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ അവിടെ
ആഹ സുഖടി എന്താ അന്റെ വിശേഷം?
ഇവിടെ കുഴപ്പൊന്നല്ല ഇങ്ങനെ പോകുന്നു നമ്മളിപ്പോ ലീവണല്ലോ അപ്പൊ ഞാൻ ലീവിന് വന്നപ്പോ ഇങ്ങനെ സിനിമ സിനിമയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കാ
ഏത് സിനിമ കണ്ടേ ഇപ്പോ ലാസ്റ്റ് ആയിട്ട്
ഞാന് കൊറെ ഇറങ്ങല്ലോ പക്ഷെ എന്നന്നലെ ഞാന് വാഴ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാന് വാഴ കണ്ടിട്ടുണ്ടായിരുന്നു
ആഹ് വായ എന്തായാലും ഒരു അടിപൊളി മൂവിയാണ് ഞാനും കണ്ടിരുന്നുത്
ആഹ് നല്ല മൂവിയാണ് ഞമ്മള് വാഴ വണ്ണിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നി എന്താണ് ഈ ഈ വാഴ ടൂന്ന് പറയണത്
ഉം ഫുള്ള് മ്യൂസിക് ഒക്കെണ്
അത് മ്യൂസിക് ആണ് പക്ഷെ കൂടുതലായിട്ടും ഉം വാഴ ടൂവിന്റെ ആ ഒരു എന്താ നിരീക്ഷണം ഈ കാഴ്ചപ്പാടൊക്കെ വളരെ്യ വ്യത്യാസണ്ട് ഇപ്പ നമ്മൾ വണ്ണിലാണെ കൂടുതലും ബന്ധങ്ങളിൽ ഇപ്പോ അച്ഛനും മോനും തമ്മിലുള്ള ആ ഒരു ബന്ധമാണ് കൂടുതൽ കാണിക്കത എങ്കിൽ വാഴ ടൂവിൽ ആായിക്കോട്ടെ നമ്മുടെ സഹോദരങ്ങളുടെ ഒരു സ്നേഹ അതില് കൂടുതലായിട്ട് കാണിക്കുന്നത് അപ്പൊ അതൊക്കെ ഇന്നത്തെ തലമുറക്ക് അത ഇന്നത്തെ തലമുറക്ക് കുറച്ചും കൂടി അറ്റാച്ച് ചെയ്യാൻ പറ്റും ആ ഒരു സിനിമ എന്ന് പറയ ആണത്
ആഹ്
എനക്ക്ന്താ പിന്നെ അതിതിനെ കുറച്ച് അഭിപ്രായം ഉള്ളത് ന്നീ കണ്ടിട്ടുണ്ടായിരുന്ന ആ സിനിമ
കാക്ക ചെയ്തു.
ആഹ നല്ലൊരു മൂവി തന്നെ ആയിരുന്നു. എ അതില് കഥാപാത്രങ്ങളായിട്ട് നന്നായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കണ്ടപ്പോ?
ആഹ നമ്മള് പേഴ്സണൽ പോയിട്ട് ശരിക്കും ഇതാവണണ്ടോഓലത്.
അതെ അപ്പൊ നമ്മൾ ചില ചില സീൻസ്ക്കെ വരുമ്പോ അതില് അവര് ഷൂട്ട്. വിഷ്വൽ വിഷ്വൽ എഫ്ഫക്ട്ടും അതേപോലെ കൊറിയോ ഗ്രാഫിയആണെങ്കിലും. എ എല്ല മാ സിനിമ റ്റൊഗ്ര ഫി എല്ലാ നന്നായിട്ട് ഒടിയൻസ് പ്രേഷകർ ക് കേ ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് ഏ കേ എന്താ പറയാ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അതെ അതെ അങ്ങനെ ഒരു മൂവിയാണ്. എന്തായാലും ഫസ്റ്റത്തേക്കാളും കുറച്ച് കുറച്ചും കൂടി ആളുകളിലേ
ബെറ്ററായിട്ട ഉ മറ്റേ മു സാധാരണ ജെസ്റ്റ്. വേറെല്ലാം മൂവിസിനെ കല്ഒകൊ വാഴ അറുമ്പോ ഭയങ്കര നമ്മുടെ പേഴ്സണൽ ലൈഫയിട്ട് ഭയങ്കര ഇതായിട്ട് അങ്ങനത്തെൊ ഒരു ഇതല്ലേ
ആ അതെ പിന്നെ അതുല്ല എ ഇപ്പോഴത്തെ ഒരു തലമുറ എന്ന് പറയുന്നത്. കൂടുതലായിട്ട് പം ഫോണി ഫോണിന്റെ അഡിക്ഷനും അങ്ങനക്കെയ കാരണം തന്നെ ആ മൂവി കൊർച് കൂടി ആ മൂവി എത മറ്റുള്ള ആളുകൾക്കും വ്യക്തികൾക്കൊക്കെ സ്വന്തം ജീവി തത്തോട് നന്നായിട്ട്
ഉം കമ്പർ ചെയ്യാനൊക്കെ.
അതെ പിന്നെ അതുല്ല ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറയണ തന്നെ ഫുള്ള്. ഡ്രഗ്സിന്റിം ഒക്ക അഡിക്ഷൻ ആയിട്ട് വരയാണ്. അപ്പോ അവർ നല്ലൊരു ഹ
ആ അത് അല് പോട്ട്ര ചെയ്യണണ്ട്.
അതെ നല്ലൊരു മെസ്സേജും കൂടിയാണ്. അപ്പൊ നമുക്ക് നന്നായി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ. മൂവ്യായിട്ട് തോന്നിട്ടുണ്ടായിരുന്നു.
പിന്നെന്താന്ന് വെച്ചാ ആ മൂവിയില് പിന്നെ മെയിൻ ആയിട്ട്. പ്രധാനമായിട്ട് പറ പറഞ്ഞ കാര്യ റിലേഷൻഷിപ്പിന്റെ അതായത് സഹോദര സ്നേഹത്തി ആ ഒരു ബന്ധത്തിന്റെക്കെ ഒരു എന്താ. ഒരു ഒരു ആഴം നമുക്ക് അതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഇന്നത്തെ കാലത്ത് നമുക്ക് അത്ര വളരെ കുറവാണ്. ഈ ഒരു ജനറേഷൻ എന്ന് പറയണ തന്നെ എല്ലാവരും ഫോണിന്റെറെ ഒക്കെ അഡിക്ഷൻ ആയതുകൊണ്ട്. നമുക്ക് നന്നായിട് കാണൻപറ്റും നന്നടയി മനസ്സിലാക്കാൻ പറ്റും ഈയ ഒരു മൂവിന്ന് പറയ്യ്ണ് ഫസ്റ്റത്തേക്കാളും.
അതെ.
പിന്നെ അതില് പാട്ടുകളാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇഷ്ട്പ്പെടും. അല് പാട്ടിന്റെ ഓരോ സീൻസ് ആയിക്കോട്ടെ ഒരുപാട് എന്താ
കൂടുതൽ അതില് സോസ്. ആണെങ്കിലും എന്തോ ഒരു പ്രത്യ എന്തൊക്കെയ ഒരു ഇത്ണ്ടായില് പ്രത്യേകതകള്.
പെട്ടെന്ന് എന്താ ഇമോഷൻസ് സങ്കടം ആവാണെങ്കിലും. ചി ആണെങ്കിലും ഒരു ആശ്ചര്യം ആണെങ്കിലും ഒക്കെ നമുക്ക് നാട്ടില് നനയി പററിണ്ടായിരുന്നു. എനിക്കെന്തായാലും ഞങ്ങള്. ഒരുമിച്ചിരുന്നിട്ട് ഞാനും എന്റെ ഹോസ്റ്റലത്തെ ഫ്രണ്ട്സ ആയിട്ട് ഒരുമിച്ചിരുന്നായിരുന്നു. കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പ എന്തായാലും ഭയങ്കര ഇഷ്ടയി. പിന്നെ നമ്മുടെ ലൈഫയിട്ട് കുറച്ചും കൂടി എന്താ ത താരതമ്യം ചെയ്ത് നോക്കുമ്പോ കുറച്ചും കൂടി അടുത്ത ഇടപഴകുന്ന ഒരു മൂവി കൂടി ആയിരുന്നു. അത്.
അതെ ശരിക്കും.
പിന്നെ നിങ്ങളള് ഫാമിലി ആയിട്ടായിരുന്നോ ആ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നത്.
അല്ല ഞാൻ ഒറ്റക്ക കണ്ടത്.
ഓ അ പക്ഷെ നല്ലൊരു മൂവി തന്നെയാണ് എന്തായല്ലും എല്ലാരോട് കാണാപറയാ പിന്നെ അതു വല്ല അയിലാ സിനിമാറ്റോഗ്രാഫി ഒക്കെ വളരെ നന്നായിട്ടാണ് ണ്ടായിണ്ട് പിന്ന അതിന്റെ ഓരോ ഷോർട്സും ചില കേ ആ ക്ലോസ്പ്പ് സീൻസ് ഒക്കെ വരുമ്പോൾ അതില് നന്നായിട്ട് നമുക്ക് ആ സിനിമയിൽ ഓരോ വ്യക് വ്യക്തികളുടെ എക്സ്പ്രഷൻസും നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും അപ്പൊ അത് നമുക്ക് ചിലപ്പോ ഈ വരുന്ന ഒരു ജനറേഷന് നമുക്ക് മൂവിയൊക്കെ പഠിക്കാനുള്ള സമയത്ത് നന്നായിട്ട് ഹെൽപ് പ്പ്ചെയ്യും ആ ഒരു സിനിമന്ന്റയണ അതെ നല്ലൊരു കൂടെ ഓപ്ഷനും കൂടി ആയിരിക്കും
ശരിക്കും നമ്മളെ ലൈഫ് എങ്ങനെുണ്ടാവും അതേപോലെ ചിത്രീകരിച്ച വച്ചക്കണു
ആ അതെ ഇപ്പൊ ഫസ്റ്റത്തെ ആണെങ്കിൽ കൂടി അങ്ങനെ തന്നെ ആണെങ്കിലും നമുക്ക് കുറച്ചും കൂടി എന്ത തോരയാ മ് ഇപ്പം ഫസ്‌റ്റി ത്തെയാണെങ്കി കൊറച്ചും കൂടി ഇമോണൽ ആണ് ആ പെട്ടന്ന് അ എന്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടണംമെന്നില്ല പക്ഷെ ഈ രണ്ടാമത്തെ സിനിമ അവ വളരെ നന്നായിട്ട് എടുത്തിച്ച ണ്ടായി പിന്നെ അത് മാത്രല്ല എല്ലാരിക് ക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയും കൂടിയാണ് അപ്പൊ പിന്നെ ആ നമുക്ക് എന്തായാലും ആ അങ്ങനെ ഒരു മൂവി ആണല്ലോ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തെ കുട്ട് കുട്ടികൾക്ക് വേണ്ടത് കുറച്ച് അടിച്ചു പൊലിക്ക് പൊളിക് ക്കാനും നമ ആ നമുക്കാണെങ്കിലും ഒന്ന് എൻ്റർ ടൈം ചെയ്യാനൊക്കെ ആയിട്ടുള്ളൊ ഒരു മൂവി കൂടി ആയിട്ടുണ്ടായിരുന്നു
അതെ അതെ
പിന്നെ അതിന്റെ ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ വരുമ്പോഴാണെങ്കിലും ഭയങ്കര സങ്കടമാവോ
ആഹ് അതില് ഞാൻ കരഞ്ഞുൂട്ടോ നീ കരഞ്ഞിട്ടുണ്ടായിരുന്നു ആ സിനിമ കണ്ട
ചെറുതായിട്ട്
ഞാന അതില് ലാസത്തെ സീനൊക്കെ എടുക്കുമ്പോ ആ ക്ലൈമാക്സും പിന്നെ ആ ഒരു സഹ് സഹോദര സ്നേഹവും ബന്ധവുംക്കെ കാണിക്കുന്ന സമയത്ത് നമുക്ക് ഇപ്പൊ സഹോദരങ്ങൾ ഇല്ലാത്തവർക്ക് കൂടി വിഷമം വരുന്ന ഒരു സീന ആണ് അതെക്കെ പെട്ടെന്ന് നമ്മ നമ്മളായിട്ട് എന്താ ആ ഇങ്ങ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന പോലെ ഒരു ഫീലിംഗ് ഒക്കെ ആയിരുന്നു അതില് ഉണ്ടായിരുന്നത് പിന്നെ ഒരു ജീവിതങ്ങളേത് റ്റക്ക് ആയിക്കഴിഞ്ഞാൽ എങ്ങനെുണ്ടാവെന്നും ആ ഒരു എന്താ ബുദ്ധിമുട്ടുകളും
ഒരു ഒറ്റകായപ്പോഴല്ല അതിൻ്റെ അത് മനസ്സിലായത് അത് അതുവരെ ആൾക്കാരുണ്ടായിരന്നപ്പോ ഓര്ക്ക് അതൊന്നും മനസ്സിലായില്ലല്ലോ
അതെ അതിന്റെ നല്ലൊരു ആ നല്ലൊരു ആഴം അതില് നമ്മുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്
ആ അതന്നെ
പിന്നെ അതില് കൂടുതലായിട്ടും നമുക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു സൗഹൃദത്തിന്റെ ഒരു ബന്ധം കൂടി നമുക്ക് ആ സിനിമയിൽ നന്നായിട്ട് കാണിച്ചിരുന്നുണ്ട് ഇപ്പൊ മറ്റുള്ളവരെ മ ഇപ്പ വേറെ എന്താ ആൾക്കാർക്ക് ഇപ്പം നമ്മുടെ പേര് മാതാപിതാക്കൾക്ക് കാണുമ്പോ പോലും എത്രത്തോളമാണ് ആ ആ ഒരു സിനിമെല് സൗഹൃദത്തിനേ കാണിച്ചിരിക്കുന്നത് മറ്റുള്ളവരിലേക്ക് ഇല്ലെങ്കി പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത് നമ്മുക്ക് ആ സിനിമ കണ്ടാൽ മനസ്സിലാവും
അതെ പിന്നെ അതുമല്ല ലഹരി അങ്ങനത്തെ അങ്ങനത്തെ സംഭവങ്ങൾതൊക്കെ ഭയങ്കര മോശവശം അങ്ങനത്തെതും കൂടെ കാണിച്ചിട്ടില്ല അയില് കാരണം ഓലേ മറ്റേ ലഹരിക്കഡിക്റ്റ് ആയിട്ട് ഓര് അടി യൊക്കെ പോയി ഇണ്ടാക്കി ആകെ പ്രശ്‌നാവൂല്ലേ
അതെ അങ്ങനെ അത് നല്ലൊരു പോയിന്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് ലഹരിയായിട്ട് ലഹരില് പോയി ചാടിട്ട് നമ്മൾടെ ആ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥയും
ലഹരിയിൽ ആയിലെ അതാണ്
അതെ അപ്പൊ ഇന്നത്തെ സ്റ്റുഡന്റ്സ് ഇന്നത്തെ വി വിദ്യാർത്ഥികൾ മാ മാക്സിമം അയിലേക്ക് എത്തിപ്പെടുന്നുണ്ട് അപ്പൊ അത് എങ്ങനെ തടയാന്നും എങ്ങനെ നമ്മുക്ക് നല്ല വഴിക്ക് കൊണ്ടുപോകാന്നും നമുക്കാ സിനിമലേ കാണിച്ചട്ടോണ്ട്
അതുവല്ല പണ്ടത്തെ കാലത്തിനെ അപേക്ഷിച്ച് ഇപ്പൊ കൂടുതൽ പെട്ടെന്ന് നമുക്കത് കിട്ടും അതായത് പണ്ടത്തെ പോലെയല്ല
അത് ശരിയാ പണ്ടായിരുന്നെങ്കി പെട്ടെന്ന് നമ്മുക്ക് കിട്ടില്ലായിരുന്നു കാരണം നമ്മള് ഇങ്ങനെയൊന്നും ഒരു ജീവിത സാഹചര്യം നമ്മൾ നമ്മൾടെ ലൈഫി വന്നിട്ടില്ല പക്ഷെ ഇപ്പഴാണെങ്കി നമ്മുക്ക് ഒരുപാട് സൊസൈറ്റി റ്റി ഈ ഒരു എന്താ നന്നായിട്ട് ചേഞ്ച് വന്നു ഈ ഒരു കാലഘട്ടം ചേഞ്ച് വന്നു അപ്പൊ നമ്മൾ കൂടുതലായിട്ടും ഇപ്പഴത്തെ പിള്ളേരന്ന് പറയുന്നത് അതിലേക്ക് ഇറങ്ങുന്ന ഒരു കുട്ടികളാണ് അപ്പൊ നമ്മുക്ക് അവർ ക്ക് ഈ മൂവി കണ്ടുകയിഞ്ഞ ഉറപ്പായിട്ടും
അയിന് കൊറെ ആൾക്കാരും ഉണ്ടയിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്ത് കൊണ്ടോവാന്
അതെ അത് നമ്മുക്ക് പെട്ടെന്ന് ചേഞ്ച് ചെ ആക്കാൻ പറ്റുന്ന ഒരു മൂവി കൂടിയാണ് ഒരു നമ്മുടെ ഇപ്പം ചീത്ത വശം ശം ഉണ്ടെങ്കി ആ ചീത്ത വശം എങ്ങനെ പെട്ടെന്ന് കളയാന്നുള്ള പറ്റുന്നൊരു മൂവി കൂടിയായിരുന്നു അത്
അതെ
എന്താലും നല്ലൊരു മൂവി എടു ആയിട്ട് ആരുന്നു പിന്നെ അതും അത് മാത്രല്ല ഇപ്പൊ ഇനി വരുന്ന തലമുറയ്ക്കും നല്ലൊരു ഇനി ഇപ്പൊ അടുത്ത തലമുറ കാണുവാണി കൂടി ഇങ്ങനൊരു മൂവി ഉണ്ടായിരുന്നുന്ന് അവർക്ക് ഒറപ്പായിട്ടും ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് കാരണം അത്ര നന്നായിട്ടായിരുന്നു ഇത് ചിത്രീകരിച്ചിട്ടുള്ളത് ഇതിന്റെ എല്ലാ ആ എല്ലാ വശങ്ങളും ഇപ്പൊ പാട്ടയാൽ തന്നെ ഇപ്പൊ എല്ലാരും എന്താ പറയാ നന്നായിട്ട് പാടി നടക്കുന്ന ഒരു പാട്ട് ട്ടുകൂടിയാണ് അതിലത്തെ ഓരോ പാട്ടുകൾ ചിത്രീകരിച്ചിരിക്കുന്നത് പിന്നെ അതിന്റെ സീനുകള് ആയാ ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് എല്ലാം നല്ല രസണ്ടായിരുന്നു ആ മൂവി
എന്താലും ആ കണ്ട സമയം വേസ്റ്റ് ആയി നമുക്ക് തോന്നൂല
ആ അത് ശരിയാ അത് ൻ്റെ നമ്മള് എഫ്ഫോ നമ്മൾടെ ഒരു ഇത് ഇട്ട് കണ്ടതില് നമ്മുക്ക് ഉറപ്പാ പ്പായിട്ടും വേസ്റ്റ് ആവൂല്ല ആ ഒരു മൂവി കണ്ടതിൽ
ചില മൂവീസൊക്കെ ഉണ്ടാവില്ലേ വെറുതെ എന്തൊക്കെയെ ചിത്രീകരിച്ചു വച്ചേക്കണു കാര്യന്നും ഉണ്ടാവില്ല
ആ ഇതില് നല്ലൊരു മെസ്സേജ്
മെസ്സേജ് കുറെ മെസ്സേജ് ഉണ്ട്
ആ ഇതിൽ നല്ല മെസ്സേജ് നന്നായിട്ട് കുറെ ഉണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഇപ്പൊ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും അധ്യാപകർ ത് കൂടി ഏ നല്ലൊരു മെസ്സേജ്
ആ അതന്നെ എല്ലാവർക്കും ഒരേപോലെ ഇതാക്കാൻ പറ്റണേ ഇതേപോലെ തന്നെയും കൊറേ മൂവിസ് ഇറങ്ങയാണെങ്കിൽ അത്രയും നല്ലത്.
അത് ഇനിയിപ്പോ ഇതിന്റെ വാഴ ത്രീ വരുന്നുണ്ടെന്ന് ന നമ്മള് കേട്ടിട്ടുണ്ടായിരുന്നു. പെൺകുട്ടികളുടെ ആയിട്ട് ഇനിയിപ്പോ അത് ഇതേപോലെ നല്ലൊരു മൂവി ആയിരിക്കുന്നു വിചാരി
വിചാരിക്കുന്നു
പിന്നെ പിന്നെന്താ ഈ മൂവില്‌ പിന്നെ കോ ഒരു എല്ലാ കഥാപാത്ര പാത്രങ്ങളും അവരുടേതായിട്ടുള്ള ഓരോ കാര്യങ്ങള് എന്താ പ്രേക്ഷകരിലേക് എത്തിക്കാൻ ഒരുപാട് എഫേർട്ട്ട്ടുണ്ട് നമുക്ക് ആ മൂവി കാണുമ്പോ ആ മൂവി കാണുമ്പോ നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടത് ഓരോരുത്തരുടെ ലൈഫിലുള്ള കാര്യങ്ങളൊക്കെയാണ് അത് ഇന്ന്
എല്ലാരെം ലൈഫും വേറെ വേറെ അങ്ങനെയല്ലേ ഇതാക്കിരിക്കണത്.
ആ, ശരിയെന്ന അന്ന ഞാൻ പിന്നെ വിളിക്കാം നമുക്ക് ഇനി ഇതെ കുറിച്ച് പിന്നെ സംസാരിക്കാം
ആ, ശരി